ഹലോ
കേൾക്കണില്ലേ
ആഹ് കേൾക്കണ്ട് ട്ടോ എന്താപ്പൊ റെഡി ആയില്ല
ആഹ് അത് വേറെത് വന്ന് കെട ക്ക്ണ്ടോ എന്തൊണ്ടാന്ന് അറിയില്ല ഞാനിങ്ങനെ അടിച്ചപ്പോ ഇങ്ങനെ പറ്റ്ണ്ടായിരുന്നില്ല ആഹ് ആഹ് എന്താണ് വിശേഷൊ ക്കെ പണികളൊക്കെ കഴിഞ്ഞോ?
ഓഹ് ഉണ്ട് ഭക്ഷണം കഴിച്ച് ചോർന്നോ
ഇല്ലല്ല ഭക്ഷണം കഴിക്കാൻ ഇതാ ആവണൊള്ളു ഞാന് മക്കൾക്ക് ചെറിയാൾ ഇണ്ട് ആൾക്ക് കൊടുത്തിട്ട് ആണ് നമ്മള് കഴ്ക്കാ
ഉം ഞാനും തന്നെ അണക്ക് വിളിച്ചിട്ട് വാണം ഇനി ഒന്ന് പോയി ഭക്ഷണം കഴി ച്ചാണ്ട് പിന്നെ
ഉം
ഉം പി വേറെന്താ ഇങ്ങനെ പോവ്ണ്ട്
എന്തൊക്കെയാണ് ഇന്നത്തെ ഭക്ഷണം
ഇൻ ഇന്നത്തെ അതെന്നെ മീൻകറിണ്ട് ആഹ് ഉപ്പേ രിണ്ട് മീൻ വർ പൊരിച്ചണ്ട്
ആഹ് അതൊക്കെ തന്നെ ഇവടിം മീൻകറി പിന്നെ മുരിങ്ങയില പേര് ഉം അതൊക്കെ പിന്നെ
ഉം മഴ നല്ല തണുപ്പില്ലേ
ആഹ് ഇന്നിപ്പോ കൊറച്ചൊരു വെയില്ണ്ട് ആഹ് രാവിലെണ്ട് ഇന്ന് മഴ ഇങ്ങനെ ചാറീരുന്നു പിന്നെ ഞാനിങ്ങനെ രാവിലെ ഞാനൊരു ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്ക്ണ്ട് അപ്പൊ രാവിലെ പോയി വരുമ്പോക്കും മഴ ചാർണ് ഞാനാണെങ്കി കോട്ട് എടുക്കാനും മറന്ന് അപ്പൊ പിന്നെ മഴ വന്നത് പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ അങ്ങനണ് വെയിലായി ഇപ്പോ ഇങ്ങനെ ഒണക്കാളളതൊക്കെ പൊറത്തിട്ട്ണ്ട് ഏത് നിമിഷം പെയ്യും അങ്ങനെ ഉം ആഹ് അങ്ങനെ എന്താ പുതിയ ഏഹ് എന്തെങ്കിലും വേറെ ഏഹ് പ്രത്യേകിച്ച് എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാ ക്ക്‌ണെ പരിപാടൊക്കെ ഇണ്ടോ
ആഹ് യൂട്യൂബൊക്കെ നോക്കിങ്ങാണ്ടേ
ആഹ് എന്താ കൂടുതൽ ഇണ്ടാക്ക പലഹാരങ്ങളാണോ അതൊ ഉച്ചക്കുള്ള ബി രിയാണി അങ്ങനത്തെ സാധനങ്ങളാണോ എന്താ കൂടുതല് ഇണ്ടാക്കാറ്
എല്ലോം ഇണ്ടാക്കും ബിരിയാണിയും ഇത് മന്തി തൊക്കെ ഇനിക്ക് നിച്ചണ്ട് മറ്റേതൊക്കെ
ആഹ് ആഹ് ഈ കേക്ക് ഒക്കെ ണ്ടാക്കോ
ആഹ് കേക്ക്ണ്ടാക്കും കുട്ടികളെ ബർത്ത്ഡേക്കൊക്കെ ഇവിടെ ഞാൻ തന്നെ ഇണ്ടാക്ക
ഇണ്ടാക്കൂല്ലേ ഞാന് അങ്ങനത്തെ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാ മിക്കുവാറും പിന് എന്താ പറ ശരിയാവലില്ല ചില കേക്ക് ഇണ്ടാക്കും പക്ഷെ നമ്മള് ഇതാക്കിയാലും ഇങ്ങനെ അയ്ന്റെ ക്രീമ് ഇണ്ടാക്കിയാലോന്നും ചെലപ്പോ ശരിയാവലില്ല പക്ഷെ അല്ലാത്ത പലഹാരങ്ങൾ ഇണ്ടാവൂലേ നമ്മള് ഈ ഇറച്യോക്കെ വെച്ചിട്ടുണ്ടാക്കണ അതൊക്കെ ഷെ എപ്പോഴും നല്ല പോലെ ആവും നമ്മളെ ഈ പോള പിന്നെ ചട്ടിപ്പത്തിരി അങ്ങനത്തെ സാധനങ്ങൾ പക്ഷെ ഈ ഇങ്ങൻത - മധുര ഐറ്റംസ് മിക്കവാറും സാധനങ്ങള് ഇണ്ടാക്കിയാലും അത് ശരിയാവില്ല ചെലപ്പോ ശെരിയാവും ചെലപ്പോ ശെരിയാവില്ല അങ്ങനെ പിന്നെ ഉചെക്കൽക്ക ബിരിയാണി നെയ്ചോറ് അങ്ങനെ സാധനങ്ങളൊക്കെ പിന്നെ ഇതേ മാതിരി ഞാൻ എന്നാലും നോക്കൂട്ടാ എത്ര അറിയുങ്കിലും ഞാനൊന്ന് നോക്കുംങ്ങനെ മന്ത്യൊക്കെ ഇണ്ടാക്കുമ്പോ ആഹ് എളുപ്പത്തി എളുപ്പത്തി ഇണ്ടാക്കാള്ളത്ണ്ടോന്ന അല്ലെങ്കി പെട്ട എന്താണ് ആദ്യം എന്തെങ്കിലൊക്കെ ഫുള്ള് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ നമ്മുക്ക് എളുപ് പ്പം എളുപ്പാണല്ലോ നമ്മളിപ്പോ എപ്പഴും നോക്കാ പിന്നെ കുട്ട് ട്ട്യോൾക്ക് ആഹ് പിന്നെ കുട്ട്യോൾക്ക് എന്തെങ്കിലും അവര്ക്ക് അതി അത് മൂത്താളൊന്ന് കഴിക്കൂല്ല അധികെ അപ്പൊ എന്തെങ്കിലും ഇഷ്ടള്ളത് പറ്റ് പറ്റ്യേത്ണ്ടാ നോക്കൂല അവനിങ്ങനെ ഏഹ് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നിയാല് കഴിക്കുള്ളൂ ചെറിയാളെങ്ങനാചാല് അവന് രണ്ടര വയസായിട്ടുള്ളൂ പക്ഷെ അവന്ന്നാലും എന്തെങ്കിലൊക്കെ ആയിട്ട്ങ്ങനെ തിന്നും പക്ഷെ എല്ലാ നമ്മള് ഉച്ചക്ക് ഈ ചോറ് അങ്ങനത്തൊക്കെ കഴിക്കാൻ നല്ല മടിയാ രാവിലത്തെ ആഹ് രാവിലത്തെ അല്ലാതന്നെ ഓരോന്നു ഇങ്ങനെ നടന്ന് പറക്കി തിന്നണ പരിപാടി ഇണ്ട് നീച്ചാല് ബേക്കറ്യോക്കെ ആഹ്
ഉം ആഹ് അയ്ന് അതൊക്കെ മക്കള് തിന്നാ തന്നെ മക് മക്കള്ക്ക് കേടാണ് പിന്നെ നിങ്ങളവിടെണ്ട് കേ ആഹ് കേക്ക് ഇണ്ടാക്കണ സായിബാനെ അറിയോ അന്ക്ക് ഇങ്ങളവടെ കല്യാണം കഴിഞ്ഞി ഇപ്പ ഇത്
ശാ അതെ ആഹ് അറിയില്ലട്ടാ വളയം കൊളത് അവര്ക്ക് കടയില് കൊടുക്ക്ണ്ടോ
ആഹ് കടലോ ഓഡറിങ് ഒക്കെ കൊടുക്ക്ണ്ട് ന്നാ തോന്ന്ന്ന്
ആഹ് ഇപ്പൊ കൊറേ ആൾക്കാര്ണ്ടല്ലോ വീട്ടില് ഇണ്ടാക്കണത് ഇന്റെ വീടിന്റെ അവിട്‌ണ്ട് ഞാൻ പിന്നെ അങ്ങനെ വീ ഞാൻ ഇന്റൊരു ഉമ്മാന്റെ എളാപ്പാന്റെ മോള്ണ്ട് ആള് ഇണ്ടാക്കണ ആൾ ൾടെ കയ്ന്നാണ് വീട്ടിന്ന് ഇണ്ടാക്കണത് വാങ്ങിള്ളത് ആൾടെ കയ്ന്ന പക്ഷെ ഷാഹിതാ ന്നാ പേര് അതു ആഹ് വട്ടംകൊളത്താണ് വീട് ഷാഹിദന്ന് പറയും ആഹ് അ പ്പാ അവര്ക്ക് ആളും ആൾടെ താത്തൊക്കെ ഇണ്ടാക്ണ്ട് അപ്പൊ അവരെ കയ്ന്നാ ഞാൻ എപ്പോഴും വാങ്ങാറുള്ളൂ പിന്നെ അല്ലേച്ചാല് അങ്ങനെ വാങ്ങലൊന്നും ഇല്ല പിന്നെ വാങ്ങിക്കൊണ്ടാരാനും അവ് ഓര്ക്ക് ഇങ്ങട് കൊടന്നാരാനൊക്കെ ബുദ്ധിമുട്ടാവുമ്പോ പിന്നെ നമ്മള് അങ്ങനെ അട്ത്ത്ള്ള ഏതെലൊക്കെ കടെല് പറയും
ഉം ഉം ഉം
പിന്നെ നമ്മള എന്താണാ അങ്ങനെ എടത്ത്ള്ളെന് മിക്ക, പിന്നെ എവ്ട്ക്കേലും ഇങ്ങനെ പോവും, പോയിട്ട്റിവാൻഡ്രേക്കങ്ങനെ പോവൊക്കെ ചെയ്യുമ്പോ എന്താണ് ആഹ് അങ്ങനെ വേടിക്കും അപ്പൊ പറഞ്ഞ് വെച്ചിട്ടണ്ടെങ്കി പിന്നെ അങ്ങനെ വേടിച്ചിട്ട്ങ്ക്ട്‌ വരാല്ലോ ആഹ് അങ്ങനൊക്കെ ചെയ്യും ഇവിടെം അവ് ചെറിയാള്ക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് മധുരള്ള സാധനങ്ങള്
ആഹ് ങ്ങൾ തിന്നോളി ഞാൻ പ്പോ വര ഉം
ആഹ് മധുരള്ള സാധനങ്ങള് കൂടുതല് കഴിക്കണ കാരണം ആള് ഒന്നും കഴിക്ക അല്ലാതെ മധുരള്ള സാനങ്ങള് ബിസ്ക്കറ്റ് റ്റ് അങ്ങനത്തെ സാധങ്ങളോട കൂടുതല് എടക്ക് എന്തേലും ഒന്നങ്ങട്ട് വെശപ്പ് വന്ന അപ്പോ ചോദിച്ചിട്ട് വരും പഴം സ്ക്കറ്റ് അങ്ങനെ ഓരോന്ന് ആഹ് ചെറുത് ഇപ്പൊ പിന്നെ പാലുടി മാറ്റിയെന്റെ ചേച്ചിയെ പിന്നെയവനെന്തെലും കഴിക്കട്ടെച്ചിട്ടമ്മളു പക്ഷെ മധുരള്ളതു കൂടുതല് കഴിക്കുമ്പോ ഡോ എന്തേലും അസുഖയിട്ടൊക്കെ ചെല്ലുമ്പോ പറയന്നെ മൈദേം മൈദേം പഞ്ചസാരയും ഇള്ളതു കൊടുക്കരുത് കുട്ടി വിശപ്പുണ്ടാവൂലാങ്ങനെ പറയും പക്ഷേപിന്നെന്താച്ചാ മൂത്താളു ഒട്ടും കഴിക്കൂ ലേ
ഇവിടെ മധുരൊള്ളതല്ല ആഹ് ഇവിടെ എന്താച്ചിട്ടാണീ വാ കറി മധുരഇല്ല്യത്തതേ വിടെ പറ്റു ഉം ഉം
മൂത്താളുപിന്നെ അങ്ങനത്തെ സാധനം നമ്മളീ കൊള്ളിയൊക്കെയുണ്ടാവില്ലേ കൊള്ളിടെ ആഹ് അങ്ങനത്തെ ആ വറത്തതും അതൊക്കെയാണാൾക്കിഷ്ടം പിന്നെയതുപോലെ ആഹ് നമ്മളുമറ്റേതൊക്കെ ഇണ്ടല്ലോ ഈ ത തക്കാളി നുറുക്ക് അങ്ങത്തെ സാനങ്ങളൊക്കെ ഉണ്ടല്ലോ ആഹ് അങ്ങനത്ത യാ മൂത്താള് പിന്നതേപോലെ ചോളം അങ്ങൻത്തെ സാധനങ്ങളൊക്കെ ആഹ് പക്ഷെയാള് ആഹ് ആഹ് പക്ഷെ ഇപ്പോഴാണ് ആള തൊക്കെ ആള്ഒട്ടും കഴിച്ചിരുന്നില്ല മ്മള് ഒടച്ചിട്ടുചെറിയ കു കുട്ടിയാകുമ്പോളൊക്കേ കൊറേ വയസുവരെ ഒടച്ചിട്ടാ കൊടുത്തിരുന്നത് ഒടച്ചിട്ടും
ഞാനും തന്നെ അങ്ങതന്നെയാണ് കഞ്ഞിയൊക്കെ ജ്യൂസ ടിചിച്ചിട്ടൊക്കെ ക്കെയെന്ന് കൊടുത്തീന്ന്
അപ്പംഇയാൾക്കു അങ്ങനെയില്ലട്ട ഇയാള് ഒരുവിധം ഒരു രണ്ടുപല്ലുവന്നപ്പോ തന്നെ ചെറിയയാള് ഒക്കെ അവനെക്കൊണ്ടു വായ് പറ്റണ പോലെയവൻ ചവച്ചിന്നും പക്ഷേ ആഹ്.. ഇവനിങ്ങനെച്ചാ ഒരു മൂന്നു വയസായിട്ടുമിവന് ഇത് മാറ്റണില്ല യിങ്ങനെ അടിച്ചിട്ട് എത്രെച്ചിട്ടാപ്പിന്നെ അവന് ചവച്ചുപഠിക്കണ്ടേ പ്പോ ഞാൻപിന്നങ്ങട് കൊടുക്കലുടങ്ങി അപ്പൊ ആൾ ആള് ഇപ്പളും ആ ഒരുരീതിയാ ഇപ്പഴും നമ്മളിപ്പോചോറു തിന്നണങ്കി ചോറൊക്കട്ടിട്ട് പറയുമ്മി എന്ത് എന്തൊക്കെയുള്ളോ അതൊക്കെയിങ്ങനെ കൊഴച്ചിട്ടൊരു മസാല പരിവാക്കി വച്ചു വച്ചുകൊടുത്ത അതിങ്ങനെയെന്തോ തിന്നണപോലെയിങ്ങനെ വാരി തിന്നും എന്നിട്ടു വെള്ളം കുടിക്കും ചെയ്യും ന്നിട്ടു വെള്ളംകുടിച്ചെറക്കും അങ്ങനെയിപ്പഴും തീരെ തടിയില്ലായി കണ്ടാ ഒരു ഏഴു വയസ്സായ ആളാണ് ഒന്നും തോന്നൂല്ലതീരെ തടിയില്ലാന്ന് അവനേക്കാളും ചെറുതാ ചെലഡ്രസ്സിട്ടാ പ്പൊവന്റെ ഡ്രസ്സുകളൊക്കെ ഇവന്ഞാന് പാകാക്കുമ്പോന്ന് ഇറക്കം കൊറച്ചാമതി വേറെ കൊഴപ്പൊന്നുല്ല ഇല്ലേ അങ്ങനെ ആഹ് അപ്പൊ നമുക്ക്ആള് ആളെ ഞങ്ങളു ഡോക്ടറൊക്കെ കാണിച്ചിക്കണ് ഇങ്ങനെ പിന്നെ ഡോക്ടർമാരെന്താ പറയാ കൊഴപ്പൊന്നുല്ല കുട്ടി കളിക്കുന്ന്ണ്ട് വാപ്പ പിന്നെ ആഹ് കൊഴപ്പൊണ്ടാവില്ല ഇങ്ങള് പേടിക്കണ്ട
ആഹ് ന്റെകുട്ടി ഇപ്പൊ ഇതേപോലെയിപ്പോ ഓനും തിന്നീരുന്നൊക്കാളാണ് ഇപ്പൊ ഒന്നും ക കഴിക്കൂലടോ ഇപ്പൊരു പനിംകൂടി വന്നു ഇപ്പത്തെ പനിയെന്താന്ന്ച്ചിട്ടാ ഭയങ്കര സ്റ്റോങ്ങാണല്ലോ
ഉം
ആകെ കുട്ടിയോൾക്കാകെ ക്ഷീണംവരുന്ന പനിയാണിപ്പോ
അതന്നെ
ആഹ് എന്നാ ന്തായാലും ഇത് വേഗം മാറികിട്ടട്ടാ
ആഹ് ഇവര് ഇള്ള കയ്ക്കലൂടി ഇല്ലാണ്ടാവേ അങ്ങനാവുംമ്പോ ഉം
എന്നാ പറയണ് ഇപ്പത്തെ ഇന്നട്ടിൻ്റെ കുട്ടിക്കു കൗണ്ടൊക്കെ കുറഞ്ഞീ എട ഡെങ്കിപ്പനിയാന്നുവിചാരിച്ച് അതൊന്നുമില്ലാട്ട അയിന്റെ റിസൽ അതൊക്കെ ചെയ്ത് ടെസ്റ്റും കാര്യങ്ങളും അയിലൊന്നും കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് കൊഴപ്പൊന്നുണ്ടായിരുന്നില്ല്യാല്ലേ അഡ്മിറ്റുചെയ്തുണ്ടാവൂലേ
കൗണ്ടു കൊറഞ്ഞാലതാണു ഓലു വേഗംനോക്ക
അതേലെ
ഉം. കൗണ്ട് കൂടിയാലും പ്രശ്നാണ്. കൊറ്ഞ്ഞാലും പ്രശ്നാണ്.
ഇങ്ങളെ ഉമ്മ ഭക്ഷണം കഴിക്കാനാ യിക്ക്ണ് തോന്ന്ണ്ടല്ലോ?
ആഹ് അത് കൊഴപ്പില്ല ഞാൻ പറയാ ഇങ്ങള് കഴിച്ചുടി ഞാൻ ഇതാ വര്ണേന്ന് പറഞ്ഞിട്ടേ
ഏഹ് ഇവിടെ ഉ ക്കെ നേര്ത്തെ കഴിക്കും. ഞ്യ അവർക്ക് ഒരു സമയത്തിന് ഗ്യാസിന്റെ പ്രശ്നങ്ങളും പിന്നെപ്രഷർ അതൊക്കെ ഇണ്ട്. അപ്പൊ പിന്നെ അവര് രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും ക്കെ നേരത്തെ കടത്തിന് കഴിക്കും ഞാൻ പിന്നെ ഇവർക്ക് കൊടുത്ത് കഴിയണം. അത് കഴിയുമ്പ പിന്നെ അരമണിക്കൂറങ്ങനെപോവും. അപ്പൊ പിന്നെ ആഹ്. മൂ തണുത്തുവരെകൂടെവെ ച്ചുകൊടുക്കും. ഇന്നട്ട് ഞാൻ ചെറ്യേ ആൾക്ക് കൊടുക്കാ ഇരിക്കും. ആഹ് അപ്പ ഇള്ള നേരം. പിന്നെ അങ്ങനെ പോകും. പിന്നെ അങ്ങനെ
ഓ എന്തായാലും പിന്നെ ഇന്നട്ട് ഇമ്മ ഭഷണം കഴിച്ചാ?
ആ അത് അവര് കഴിക്ക്ണ്ടാവും ഞാൻ പിന്നെ റൂമില് അവര് പോൻ സൗണ്ട് ഇണ്ടാക്കാണേ കുട്ട്യേള് എടുത്തു വന്നിട്ട് രണ്ടു പേരുണ്ടെങ്കിലേ ഒരാൾ ഒറ്റക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കൊ പ്യല്ല രണ്ടു പേരു ഉണ്ടെങ്കി എപ്പളും തല്ലൂട്ടാ ആൺകുട്ട്യേളെല്ലെ? എപ്പൊ നോക്കിയാലും മൂത്താള് ഇങ്ങനെ ചെറിയാളെ ഇങ്ങനെ കരയിപ്പിക്കണം. അതോ അവനിക്കൊരു ഒരു എന്താ പറയാ ഒരു രസാണ്.
ഹ്‌ഹി
ആ ചെറിയളെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഓരോന്നിനും പിന്നെ ചെറിയ ആൾക്ക് ഏതു നേരം പരാത്യ ഒള്ളു. അത് തന്നില്ല ഇത് തന്നില്ല കളിക്കാൻ കൂട്ടില. അങ്ങനെ
അതന്നെ
ആഹ് അങ്ങൻത്തെ പരാതിത്ത ഇള്ള ആളാ
പരാതികളെന്നെ ആകും കുട്ട്യേൾക്ക്.
ആ മൂത്താള് എന്തെങ്കിലും ഒരു പിന്നെന്താച്ചാൽ ഇവർക്ക് എങ്ങനെ ഇവര് ആൺുട്ട്യേളാണേ ഇവർക്ക് അങ്ങോട്ടു ഇങ്ങട്ടു കൊ ക്കാത് ഇത് കൊടുക്കണം. ഒരാൾ അടിച്ചാ തിരിച്ച് അടിച്ചേ പറ്റൊള്ളൂ നമ്മള് പണ്ട കുട്ട്യെളേ പറ്റിക്ക്ണ പോലെ ഇപ്പ ഇങ്ങനെ അടിക്ക്ണ പോലെ കാണിക്കില്ല അതൊന്നും വരില്ല അടിക്കെന്നെ വേണം.
ആ ആഹ് പഠിക്കാന പഠിക്കാൻ എന്താ പാട് മടി ഇണ്ടോ?
പഠിക്കാണ് പിന്നെ നമ്മള് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വിളിക്കണം പഠിക്ക് പഠിക്ക്എഴുത് എഴു എന്തങ്കിലും പഠിക്കാനില്ല. ടീച്ച വന്നില്ല. ടിച്ചർ വന്നിട്ടൊക്കെ ഉണ്ടാവും. വെറുതെ പറയും
ആഹ് ഇന്റെ മോൻ ഇതോണ്ടരു പോലെ പഠിക്ക കാന് എന്തോര് മട്യാച്ചിട്ടാണോ അപ്പോ ത്തിനു പുസ്തകം ഇടുക്കുമ്പോത്തന് ഒറ് കാണോ എൻക്ക് ഇന്നാ ഫോണില് കളിക്കുമ്പോ ഒരു പ്രശ്ണൂല്ല.
പിന്നെ എഴുതുമ്പോ കയ്യ് കടയും. എന്താ പറയാ അപ്പം ഒറക്ക വരും അഹ്. വായിക്കുമ്പോക്കെ വായ കടയാ.
അത്ര മണി വരെ നേരം വെളുക്കോളം മാണംകോലി
ആഹ് അതെ. സമയം അത് പഠിക്ക ഇത് തന്നെ എ കൊറച്ച് എഴുതുമ്പോ പറയും ഉമ്മ എഴു തോഴ്ക്കും വക്കി പിന്നെ ഇവനാണെങ്കി എടത്തെ കൈ യോണ്ട എഴുത. മൂത്താളെ. എടത്തെ കൈ എല്ലാതും അപ്പൊ എല്ലതും പതുക്കെ പതുക്കെ ചെയ്യൊള്ളൂ. അങ്ങനെ ഒര് പ്രശ്നണ്ട്. അപ്പൊ എഴുത്തൊക്കെ ഇങ്ങനെ പതു ക്ക്യെള്ളു അപ്പൊ കൊറേ സ്കൂളീന്ന് എഴുതാ എഴുതിയത് മുഴുവൻ തീർന്ന്ണ്ടാവില്ല. അതിന്റെ ബാക്ക ഇനി അവിടെ വന്ന് ഓരോ കുട്ട്യേളും ഇന്മാരോട് ഇത് അയച്ചേരോ അയച്ചിട്ട് ഫോണി നോക്കി എഴുതുമ്പോ അപ്പ കുട്ട്യൾക്ക് കടുതൽ ഇതല്ല അപ്പ ഞാനാ ണ്ട്എഴുതും.
ഉം ഇന്നാ ആയിക്കോട്ടെ ആ ഭക്ഷണം കഴിച്ചോളിഞ് ഉം യാ ഉം.